ഹലോ
ആഹ് എന്തെക്കേണ്ട് വിശേഷം
ആഹ് നല്ല വിശേഷം
പിന്നെ നിങ്ങളിന്ന് എവിടെ ടൂറ് പോവുന്നെന്ന് പറഞ്ഞിട്ട് പോയാ
ആഹ് പോയി ഞങ്ങള് കൊടൈക്കനാല്
ആണ് ല്ലേ
ഉം
ഉം എന്നിട്ട് എന്തൊക്കെ കണ്ട് എന്തൊക്കെ വേടിച്ചു
വേടിക്കാനോന്നും വേടിച്ചില്ല അത് ഹസ്ബൻഡേ ഹസ്ബന്ഡ് ഇണ്ട് അവീ ടെ അപ്പൊ ഹസ്ബൻ്റിൻ്റെ അടുത്ത്ക്ക് അങ്ങനെ പോയതാ അപ്പ ഞങ്ങള് അങ്ങനെ അവടെ പോയി ടൂർ അങ്ങിടൊക്കെ പോയി പോന്നു
ആന്നല്ലേ എല്ലാരുകൂടെ ഒക്കെ പോയല്ലേ
എല്ലാരും പോയി എന്റെ ഫാമിലി ഒക്കെ ഉണ്ടായി
ആഹ്
പക്ഷെ അവിടല്ലേ വല്ല്യ മായയില്ല
ഓ അങ്ങനല്ലേ ആഹ്
ഉം നല്ല അ അ അടിപൊളിഎയിനി എല്ലാരും കൂടി ആയിട്ടേ ആഹ്
ആഹ് എല്ലാരും കൂടെ ഒക്കെ പോകുമ്പോ ഒര് രസോല്ലേ
ഉം അതേ
ഒര് ടൂറ് കല്യാണം അല്ലെങ്ക ഒരു സിനിമക്ക് പോക്ക് അങ്ങനെയുള്ള ഒക്കെ ആകുമ്പോ എല്ലാരൂടൊക്കെ പോകുമ്പോ ഒരു രസം ആവും
അതേ അതഅവടെ കാണണ്ടേണ് ട്ടോ അടിപൊളിയാട്ടോ ഗുണ ഗുണാ കഴിവൊക്കെല്ലേ
ആഹ് ആഹ് ഞാങ്ങനെ പോയിറ്റില്ലാ ഒരോസം
ഉം അതൊരു സിനിമല്ലേ ആഹ് സ് സിനിമന്റെ ഇത് കഴിഞ്ഞേന്റെ ശേഷാണ് അത് അത്ര ഫെയ്മസായത് അവടെ ആഹ് മ മഞ്ഞുമ്മൽ മഞ്ഞുമ്മൽ ബോയിസോ ആഹ് അയിന്റെ കഥാ യൊക്ക യാണത്
ആഹ് അതൊരു വല്ലാത്തൊരു സിനിമായല്ലേ
ഉം ഞാൻ കണ്ടില്ല
ഞാൻ കണ്ടാർന്ന് ഞാൻ രണ്ട് മൂന്നട്ടം കണ്ട് കാണുമ്പഴേ അങ്ങ് നമുക്ക് പേടിയാവും അ ത്.
ആണോ ഏഹ് ഞാൻ ആ ഗുഹ ഗുഹക്കെ കണ്ടു. ആ ഗുഹ ല്ലേ കേവ്. ഉം
ആ സിനിമയൊന്ന് കാണണ്ട്ള്ളതാ.
ആണ്ല്ലേ ഞാൻ കണ്ടിട്ടി ല്ല
ഞാൻ ഒരു വട്ടം രണ്ട് മൂന്ന് വട്ടം ടീ വി കണ്ടത് കാണുമ്പോ എല്ലാം അങ് ഒരുമാതിരി പേടിയും ഒരുമാ വല്ലാത്തൊരു ഫീലിംങ്ങാ ആ സിനിമ കാണുമ്പോ.
ആണല്ലേ ഞാ അത് തമഴ്ലുക്കെണ്ടല്ലേ?
ആഹ് അത് തമിഴിന്റെ ഒണ്ട്. പിന്നെ ഒരു സീരിയലിലും ഒണ്ട് അതിന്റെ.
ഏഹ് അത്-
ആഹ് സീരിയലിൽച്ച് ഒരു പെൺ കൊച്ച് വീഴ്ന്നതാ..
അതെ അഹ്.
ആഹ് അങ്ങനക്കെ ആ വഴി പോയപ്പോ ഒരു പെൺകൊച്ചതിനാത്ത് വീണ് പിന്നാ പെങ്കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നതെക്കായിട്ടുള്ള ഒരു സീരിയൽ ഒണ്ടാർന്ന്.
ഉം ഉം ഉംഹ്
രിയലും കണ്ടാർന്ന് തമിഴ് സീരിയല്
അതെ അ തമിഴിലിണ്ടാവും.
അഹ് തമിഴായിട്ട്.
ഉംഹ് ഞാൻ കണ്ടിട്ട്യാ- സിനിമേം കണ്ടിട്ട്ല അതോണ്ട് ക്കത്ര അതറിയില്ലാത് അവിടെ ചെന്നപ്പോ ഓരോരുത്തരിങ്ങനെ കഥ പറയണ കേട്ടതാ
അതേലേ വെറ്തെ ഇരിക്കുമ്പ നിങ്ങളാ സിനിമ ഒന്ന് കണ്ടോക്ക്യാണ് എന്ത് രസോ. എന്നാമ്മക്ക് പേടിയുവാവും.
ന്ക്ക് സിനിമ കാണങ്ങനെ അത്ര ഇഷ്ട്ടൊന്നുല്ല എന്നാലിങ്ങനെ എപ്പളേലെക്- എന്തെങ്കില് ഗ്റീൽസിലക്കെ എന്തെങ്കിലൊക്കെരു ഭാഗങ്ങളൊക്ക കണ്ടാല് എട്ത്ത് കാണു
ആഹ് ആ എനിക്ക് അങ്ങനെ ഇഷ്ട്ടൊന്നുല്ല ന്നുമ്പേക്കെ ഇഷ്ട്ടവായ്ര്ന്ന് ഇപ്പ അങ്ങനെ ഇഷ് ട്ടല്ലാ എന്നാലും കാണുമ്പാ ഇരുന്ന് നമ്മള് നോക്കിപ്പോവും അങ്ങനാ ഒള്ള ഒര് ഇത്- ക്കെ വര്ന്ന കാണുമ്പഴേ, അതിനകത്ത് ചെന്ന് വീഴുന്നതും പിന്നെ രക്ഷപ്പെടുത്- ത്താൻ ശ്രമിക്കുന്നതൊക്കായിട്ട്ള്ള ഓരോ ഇത് കാണുമ്പം.
ഉം
നമ്മക്കങ്ങ് ഭയ്ങ്കരാ സങ്കടായിപ്പോ നമ്മടെ യഥാർത്ഥത്തിൽ നടക്കുന്നതൊക്കക്കെ തോന്നും.
ആണല്ലേ ഞാന് അവ്ട്ത്താൾക്കാരൊക്കെ ങ്ങനെ പറഞ്ഞ കേട്ടപ്പള് ആ സിൻമ ഒന്ന് കാണണന്ന്ണ്ട്.
ആഹ് അതൊന്ന് കാൺണം-
ഉം..
ഇപ്പൊ നമക്ക് യൂ - ട്യൂബിലക്കെ കെടപ്പോണ്ടല്ലേ ഇപ്പ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യോല്ല പഴേ സിനിമ അയെനെ കൊണ്ട് കൊഴപ്പൊല്ല.
ഉം ഉം ഉം ആഹ് നമക് കാ- ഉം വെർതെ ഇരിക്കാൻ സമയ്ല്ലേ
ആ അതാ സമയം കിട്ടത്തില്ല
ഞാൻ ഇൻക്കൊര് ഷോപ്പ്ണ്ട്.
അന്നില്ല്യേ.
ഉം അപ്പൊ അത് ഒരു ചെറിയൊരു ഗാർമെന്റ്സ് ആണ്. ഏഹ് ലേഡീസിന്റെ കൂടെ സ്റ്റിച്ചിങ്ങുണ്ട്.
ഓഹ് സ്റ്റിച്ചിങ് ണ്ടല്ലേ?.
ഉം അപ്പൊ തയ്ച്ചു കൊടുക്കാ ഞാൻ രാവിലെവിടുന്ന് ക കടേക്കണ് പോയി കഴിഞ്ഞാ പിന്നെ വൈകീട്ട് ഏഴ് മണിക്കോ എട്ട് മണിക്കൊക്കെ വരുള്ളൂ.
ആഹ്-
അപ്പൊ പിന്നേ ടൈമില്ലേയ്
ഓ അത് പാടാ നമ്മുക്ക് സമയില്ലേ പിന്നെ നമുക് ഒന്നിനും സമയം കിട്ടത്തില്ല തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണാങ്കി നല്ല രസവരിന്ന്
ആഹ് അഹ് അല്ല ആഗ്രഹം വന്നപ്പോ ഞമ്മക്ക് ടൈമ് ഒന്നരു വിഷയല്ല. അത് എന്ത് കാര്യ എന്ത് കാര്യല്
ഹ്ംഉം എന്ത് കാര്യയാലും നമുക്ക് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ അത് നമ്മൾ ചെയും.
ആഹ് അതാ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക് എന്ത് വേണമെങ്കിലും നടത്താലോ.
അതെ ഇപ്പൊ ഒരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണംന്ന് നമുക്ക്ടെ തോന്നി കഴിഞ്ഞാണ്ടല്ലോ ഒരു മോഡല്. ഡിസൈൻ നമ്മെടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യും.
ആണില്ലേ?.
അത്പിന്നെ പിന്നെക് വെക്കൂല.
ആഹ് ആഹ്.
എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ നമ്മള് ഇൻസ്റ്റാലോ.? ഏലേലകേ ങ്ങനെ കണ്ട് കഴിഞ്ഞാല് ആ അത് സ്റ്റിച്ച് ചെയ്ത് നോക്കും. വെ വെറുതെ ഏതെങ്കിലൊക്കെ ഒരു ഡ്രസ്സില് തുണിയിലോ ഒക്കെ ചെയ്ത് നോക്കും ആദ്യം റഫ് ആയിട്ട്.
ആ പഠിക്കാൻ
ആ പഠിക്കാൻ
ആഹ്.
എന്നിട്ട്ത് നമ്മള് ഇടാൻ വേണ്ടി നോക്കും പിന്നെ കസ്റ്റമൈസ് ചെയ്യും ട്ടോ കസ്റ്റമേസും ചെയ്യും
അങ്ങനെ ആ ഒരുപാട് ഓർഡറൊക്കെ കിട്ടുവോ?
ആ കൊഴപ്പില്ലാത്ത അങ്ങനെ പോവ്ണ്ട്.
പിന്നെ സ്കൂളൊക്കെ തുറക്കുമ്പോ മ്മക്ക് നല്ലതല്ലേ കച്ചവടക്കെ കിട്ടുവല്ലേ
സ്കൂൾളോ?
സ്കൂൾള് യൂണിഫോമ് ഒക്കെ അടിക്കാനൊക്കെ കിട്ടുവോ?
ഏ കിട്ടിയല്ലോ ഇപ്പ്രാശ്യം കുറേ കിട്ടി.
ആന്നല്ലേ
ഉം ബോയ്സിന്റെ ഷർട്ടും സ്‌ ഓ അയ്ന്റെ ബേന്റ് ഇന്ക് അറീല അടിക്കല്
ഓ അതാണ് പാട്.
ആ അതെ അയ്ന് നല്ല ചാർജുംണ്ട്.
തയ്യൽ പഠിക്കാൻ പോകുമ്പോഴും അങ്ങനെയുള്ള ഇതൊക്കെല്ലേ നമുക്ക് തരുന്നു ഒരുപാട് പഠിപ്പിക്കുന്നഅതാണല്ല്
അതെ അതെ പക്ഷെ ബോയി അതെന്നെ അതേമാരി ബ്ലൗസ് ബ്ലൗസും ഭയങ്കര പാടാ. ആ ചുരിദാ ചുരിദാറ് കുട് ട്ടിയാളെ ഫ്രോക് അതൊന്നു വല്ല്യപാടില്ല.
ബ്ലൗസും പാടാ പിന്നെ യൂണിഫോമിന്റെ നിക്കറ് അടിക്കുന്നതും പാടാ.
ആ അത് പിന്നെ ഈ പോക്കറ്റൊക്കെ വെച് ട്ട് വരുമ്പോ പാടാ ഉം ഉം. അതാ സ്റ്റിച്ചിങ്ങ് കറക്റ്റ് ആവാഞ്ഞാല് പിന്നെ കുട്ടിയാക്ക് ഇട്ടാലൊര്ത്ണ്ടാവൂല
ആ ഒര്തും കറക്റ്റ് ആവത്തില്ല പിള്ളേർക്ക് ഭയങ്കര ഇർച്ചാടായിരിക്കും.
ആ അതാ അറിയോ സ്റ്റിച്ചിങ്.
ആ ഞാ എനിക്ക് അറിയും ഞാൻ പഠിച്ചിട്ടുണ്ട്.
ആഹ്.
ഉം സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്.
ഏ ന്നിട്ടാ ഫാഷൻ ഡിസൈനിങ് പോയിന്നോ?
ഇല്ല ഞാൻ തയ്യല പോയുള്ളൂ ഒരു മാസത്തെ കോച്ചിങ്ങിനാ പോയെ.
പഷെ പോയിട്ട് കാര്യല്ല ഞമ്മള് പ്ര പ്രാക്ടീസെയ്യണം.
ആ ഇനി പ്രാക്ടീസ് ചെയ്യണം ഇനിയിപ്പം
ഞമ്മള്ല്ലേ ഞമ്മക്കന്നെ ഞമ്മക് ഞമ്മക്ക് വേണ്ടിന്നെ ചുരിദാറൊക്കെ തയ്ക്ക ന്ന്ട്ട് ഞമ്മള് ഇട്ട് കഴിഞ്ഞിട്ട് പുറത്ത്ക്ക് തയ്ച്ച കൊട്ത്താ മതി. ഇപ്പൊ സ്റ്റിച്ചിങ്ങോക്കെർഞ്ഞാല് എലോട്ത്തും ഉണ്ടല്ലോത് നല്ല ചാർജുആ
ഓ ഭയങ്കര ചാർജാ ഇപ്പ ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്ന
അമ്മക്ക്ല്ലെ പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റും.
ആണാണ്
പൈസ പൈസണ്ടാക്കാൻ പറ്റുണോര് ഇതാണ്.
ആന്ന് ന്ന്ട്ടൊന്നൊരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളൊരു വരുമാനം ഉണ്ടാക്കാൻ ക്കാൻ ഉള്ളൊരു മാർഗം അതൊക്കെ തന്നെ ഒള്ളു
ആ വീട്ടില് ഇര്ന്നും ചെയ്യാലോ.
ആ ചെയ്യാം മ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് തന്നെയല്ലെ ഒരു ജോലിയോ കാര്യങ്ങളോന്നും ഇല്ലാത്തതൊണ്ടൊക്കെ
അതെ ഇൻക്ക് ഇവ്ടെ വീടിന്റെ തൊട്ടടുത്തെന്നെണ് അതൊണ്ട് വല്ല്യാ പ്രശ്നൊന്നുല്ല.
ഓ ഓടിയങ്ങ് പോയാ മതിയല്ലേ
പോയാ മതി എന്തിനും ഇങ്ങട്ട് ഓടി വര
ആ അത് നല്ലതാ
ഉം പഷെ ഞാൻ അങ്ങനെ വരലോന്നുംല്ലട്ടോ ഞ്ഞാവ് ചെല സമയത്ത് ചോറുണ്ണ ഉണ്ട് കഴിഞ്ഞാ പിന്നെ ഇങ്ങട്ട് വൈകിട്ടേ വെരത്തൊള്ളൂ. ഞമ്മളങ്ങനെങ്ങട്ട് വന്ന്ട്ടും കാര്യല്ലല്ലോ കസ്റ്റമറിം മാണ്ടെ ഡീലെയ്യ
ജോലിയണ്ടകത്തില്ല കൂലി നടക്കൂല
അതാണ് അതെ
അങ്ങനെ ടൂറൊക്കെ പോയിട്ട് എപ്പം വന്ന്?
ടൂറൊക്കെ പോയി യഴ്ഞ്ഞ് ഇന്നലെന്നെ വന്നു
ആണല്ലേ
രാത്രിയായി എത്തിയപ്പോ
ആ എന്തിലാ പോയി?
വണ്ടിണ്ട് വീട്ടില് വണ്ടിണ്ട്.
ആ കാറാ ബെസ്സാ
ഈ ബൊലോറല്ലേ ബസ്സല്ല
ആ ബൊലോറെല് പോയല്ലേ
ആ ഞങ്ങളൊര് പത് ത്ത് പത്ത് എഴ് കുട്ട്യാളടക്കം പത്ത്പേര്ണ്ടെയ്ന്
ആന്ന്ല്ലെ ആ അട്ച്ച് പൊളിച്ച്
അട്ച്ച് പൊളിച്ച്
ആഹ്
ഈ ക്ക് അവടിം ഇവടിം എർങ്ങി പഷെ ഒരു മഴ കാരണം വല്ലൊരു ഇത് ല്യയ്നു ഇവിട്ന്നൊക്കെ അങ്ങട്ട് എത്തിയപ്പൊ പിന്നെ കൊഴപ്പല്ല. ആ അങ്ങട്ട് അങ്ങട്ട് എത്തിയപ്പൊ പിന്നെ വല്ലാതല്ല ഇങ്ങോ ട്ട് ഞമ്മളെ ഇങ്ങോട്ടാണ് വല്ലാതങ്ങട്ടെയ് മഴ ചെല സ്ഥലത്ത്ക്ക് മഴേ ല്ലട്ടോ.
ആ ഓരോ ജില്ലയില് ഓരോ ഇതായിട്ട് ഓരോ ജിൽ തില് ള്ളേ റെഡ് അലർട്ടോക്കെ ആയില്ലേ
ഉം ഉം ഉം
മഴേംമഴ ഇപ്പം ഭയങ്കരായ്ട്ട് ട്ട് കൂടിക്കൊണ്ടിരിക്കുവാ മഴ ഇല്ലേ ഇല്ലേന്ന് പറഞ്ഞ്പ്പോ ഞമ്മള് മഴ കൊറെണേന്നുള്ള ഉം തായിതൊടങ്ങി
അതന്നെ
എല്ലാടവും ഇടിഞ്ഞ് വീഴക്കോ വെള്ളപ്പൊ ക്കും കെയറക്കോം എല്ലാം ഭയങ്കരമായ നാശങ്ങള് തുടങ്ങി
അതെ അവിടോന്ന് പോയിക്കോണ്ടിട്ടോ മറ്റേ കൊടയ്ക്കനാല് അടിപൊളിയാ
ആ ഒരു ദിവസം പോണ ആ സിനിമ കണ്ടപ്പഴേ ഞാൻ വിചാരിച്ചതാ പോണോന്ന്
ആ അവ്ടെ പൊയ്ക്കോണ്ടി അത് ക കാണാന്ണ്ട് നമുക്ക് മൊത ഇതാവും മൊതലാവും പോയാല്
ആ ആന്ന് ആന്ന് ആന്ന് അവിടെ ടിക്കറ്റ് ചാർജ് അങ്ങനെ വല്ലലോക്കെ ഒണ്ടോ?
ആ ഞമ്മക്ക് എൻട്രി മുന്നൂറ്റി അൻപത് രൂപ ണ്ട് അങ്ങാട്ട് കേറാന് ഒരാൾക്കല്ല ഈ ഞമ്മള് വണ്ടി അങ്ങട് കെ കേറണന്ന്ണ്ടെങ്കില്
ആ വണ്ടി കേറാൻ ആ
ആ അത് കേറി കഴിഞ്ഞ പിന്നെ ഞമ്മക്ക് അയ്ല് ഓ വേറെ മൂന്നാല് വ്യൂ പോയിന്റ് ണ്ട് ആ വ്യൂ പോയിന്റലൊക്കെ കേറ
ആഹാ നെല്ലി ആഹാ അപ്പോ പൊളിയല്ലേ സ്ഥലം.
ആഹാ പൊളിയാ.
ആഹാ ഇനി ഇപ്പ നമുക്ക് ഓണം- ഒക്കെ വെരുല്ലേ നേര അവധിക്ക് പോവാം. ആഹാ ആന്നല്ലേ? ഓ തണുപ്പാ, ആഹാ കൊച്ചു പിള്ളേരൊക്കെ- ഉണ്ടെങ്കി ഭയങ്കരം പാടാ.
പടാ. പി പിന്നെ ഇന്റെ താത്താന്റെ ഒരു ചെറിയ കുട്ടിയണ്ടന്നെ അപ്പോ ഓലിക്ക് ഒള്ള ഫുഡോ- ഒക്കെ ഞങ്ങള് കരുതിയിട്ടാ പിന്നെ പോയത്.
ആഹാ ആഹാ.
ഉം കടകള് പറഞ്ഞാല് ചെറിയ, ചെറിയ എങ്ങനെ ഇതൊക്കെ അല്ലേ ഇണ്ടാവുള്ളു.
ഓ കടകൾ അങ്ങനെ അവിടെ- അങ്ങനെ കടകളൊന്നും ഇല്ല. അങ്ങ ഒരു സ്- സിനിമ ഷൂട്ടിംഗ് തന്നെ കാണാനുണ്ട്, കൊച്ചു കൊച്ചു കടകളെ ഒള്ളൂ.
അയില് പിന്നെ ഫുഡ് ഐറ്റംസ്- ഒന്നും കിട്ടു - കിട്ടുല്ല ചെറിയ, ചെറിയ പിന്നെന്താ? ഈ കമ്പല്ലേ കോണ്,
ആഹാ ആഹാ.
ആഹാ കോണ് പിന്നെ, ചെറിയ മിഠായികള്, പിന്നെ തീട്ടട്ടോ-
ആഹ ചായക്ക്, ആഹാ.
ഉം. ആഹാ അതൊക്കെ, അതൊക്കെ എണ്ട്, അങ്ങനത്തെ ഒക്കെ എണ്ട്. ആഹാ എന്താ വെലയോ? ഭയങ്കര വെല. അമ്പത് രൂപയാണ്, ഒരു ആഹാ. ആഹാ ആഹാ.
ഉം ഉം ഉം..
നല്ല വെല ഉം. പിന്നെ ഞമ്മള്- ഒരു ഫാസ്കില് ഒക്കെ അമ്മള് ചായ ഒക്കെ അങ്ങട് കരുതി അങ്ങട് പോയാൽ മതി അമ്മക്ക് എല്ലാം- ഇരുന്ന് എൻജോയ് ചെയ്യാം. നല്ല- സ്പേസ് എണ്ട് അവിടെ ഇരിക്കാന് ഒക്കെ.
ആണല്ലേ?
ഉം. ഉം.
അങ്ങനെ നിങ്ങൾ അവിടെ ഒക്കെ- പോയി കണ്ട് രസിച്ചിട്ട് വന്നു.
അതെ.
ഉം..
ഹേയ് ഞാന എല്ലാരോടും പറയും അവിടെ ഒന്ന് പോയി- കണ്ടോണ്ടിട്ടോന്ന്. കാണാത്തൊലോട്.
ആഹ.
ഉം. അത്രക്ക് ഉം ഉം ഉം അത്രക്ക് നല്ല അടിപൊളിയാ.
അന്നല്ലേ? ആഹ.. എന്നാ പിന്നെ ശരി, ഞാൻ പിന്നെ വിളിക്കാവേ?
ആഹാ ഓക്കെ.
ആഹാ.